ഹലോ കേൾക്ക്ണില്ലേ
എന്തൊക്കെയാണ്
എന്തൊക്കെ വർത്താനം എന്തൊക്കെ വർത്താനം
അ നല്ലതന്നെയാണ് നല്ല വർത്താനാണ് ആ
ആ ഉറങ്ങിയോമ്മട ആണോ മൈഗ്രേൻ ഉണ്ടോ
ഹം മൈഗ്രെനാണോ എ
മൈഗ്രെയിന ആണ എന്താ അറിയില്ല എനിക്ക് ഉറങ്ങിയണേ എവിടെങ്കിലും യാത്ര പോകുമ്പോ നല്ല ചാ ളക്ക ചിറ്റിയിട്ട് കുത്തി പിന്നെടുത്ത് കുത്തിയൊക്കെ പോകുമ്പോ ആ അങ്ങനെ കുളിച്ചിട്ട് ചഷാളൊക്കെ ചിറ്റിയിട്ട് പോകുമ്പോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര തലവേദനയായി ആം
അയിന്ൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട് സപ്ലിമെന്ററി കുടിച്ചാ മതി ഏ അത് ഓൺലൈനിൽ കൂടെ ഇല്ലല്ലാണ് മറ്റേ ഇതല്ലേഎസ് റ്റി ജി
ഓ അതൊക്കെ കേട്ടണ് അന്ന് എനക്ക് ഇഷ്ടല്ല സത്യം പറയാണെങ്കഈ കൊറേ അങ്ങനത്തെ ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ട് തൊഴിവാക്കി
തന്നെ ശെരി അതില് കൂടീനോ അബ
വെസ്റ്റീജില് ഞാൻ കൂടിയിട്ടില്ല വേറെ പല പരിപാടി കോൺല പരിപാടിക്കൊക്കെ കൂടീന് അതൊക്കെ മടത്ത് ഇഷ ഇല്ലാതെയണെല്ലാം
ആ ആ ശരി
ഒന്നും പോവല്ല ഉം ഞാൻ ഇപ്പൊ ഹോമിയോ ഗുളിയക്കെ വിടിക്ക ക്കരുണ്ട്
ആഹ അത് ശരി ഓമിയോ ഗളി ഓടിച്ചിട്ട് അങ്ങനെ ണ്ട്
ഇല്ല ഇപ്പൊ കൊ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു മാസം ആവണള്ളൂ ഓമിയോ ഗുളക്ക് ആവുമ്പോ കുറേ കുടിക്ക ക്കണ്ടേന്ന് മാറണമെങ്കില് നമ്മളൊരു കൊല്ലൊക്കെ ഓടിക്കണന്നെങ്കിലേ മാ ട്ടുള്ള അതൊന്നന്ന് മാറിട്ടന്നെ വിചാരിച്ചിട്ടി ഈ പീരയഡ്സിനൊക്കെ പ്രോബ്ലം ഇണ്ട് ആവാനൊ
അതൊക്കെ ഇതില് ഇതിന് ഞാൻ ഇതിന്ന് തൈറോയ്ഡ് കുടിക്കണിണ്ട് തൈറോയ്ഡിന്റെ മരുന്ന് കുടി ക്കണുണ്ട് എനിക്ക് നല്ല ആശ്വാസം ആക്കോണ്ട്. അതാ ഞാൻ പറഞ്ഞ് വരുന്ന്.
മ്മക്ക് അങ്ങനെ ഒരു ഇതില് സുഖായം നമ്മള് വേറേള്ളൊല്
സജസ്റ്റ് ചെയ്യും. അതിനെ ഞാൻ എനിക്ക് പത്ത് പതിന രണ്ടായിര ത്തി പതിനഞ്ചില് തുടങ്ങിയതാണ് തയറോഡിനെ ഗുളിക കുടിക്കല്. പിന്നെ വറെല്ലാ കുളിക കൊടു ചൂടന്നെയാണ്. പക്ഷെ അതും അതിന്റൊപ്പം കൂടെ ഉണ്ടായകൊണ്ട് നമുക്ക് നല്ലന്റെ ശ നമ്മള് ശരീരത്തുമില്ലേ നമ്മക്കുള്ളല്ലം അറിയാം അപ്പൊ എനിക്ക് നല്ല മാറ്റുണ്ട്
ആഹ് ആഹ്
അങ്ങനെ എന്തെങ്കിലുംക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് കുടിച്ചത് മരുന്നല്ലേനി ആണ് മരുന്ന് എന്നാണെങ്കിലുള്ളല്ലോ ഇപ്പ നമുക്ക് മറ്റേതും ഒക്കെ പോകുന്നില്ല പേടിയൊക്കെ മരുന്നല്ല ഫുഡ് കൂടെ നമുക്ക് ലഭിക്കാണത് നമുക്ക് ഫുഡികൂടെ ധാരാളം നമ്മള് ഇത് ഈ കാൽഷ്യം അയോൺ അടങ്ങിയതൊന്നും കഴിക്കണില്ലല്ലോ അപ്പോ അത് ഒരു പ്രകൃതിന്നടുത്കൊണ്ട് ഇതാക്കിയങ്ങണ്ട്
അത് ഞാൻ കേട്ടണ് സംഗതി എനിക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാം
ആഹ്
ആഹ് ആഹ്
കൊഴപ്പൊന്നുല്ല അങ്ങനെ ഞാാന് കുടിക്കലുണ്ട്‌ എനിക്ക് നല്ല ആശ വിശ്വാസുണ്ട് ഉം പിന്നെ
പിന്നെ എന്താ
കുട്ടിയ കുട്ടികളെ എത്രണ ആഹ് കുട്ടിക ക്കന്ന് ഇണ്ടോ കുട്ടികളുണ്ടോ
ആഹ് ഇണ്ടേ ഇനിക്ക് നാലാളുണ്ട് ഒക്കെ ഇണ്ട് ഇന്ന് ഇവിടെ ആർക്കും സ്കൂളൊന്നുല്ല മഴയില്ലല്ലോ അപ്പൊ ഇന്ന് കളിക്കാനൊക്കെ പോണന്ന് ഇന്ന് മഴല്ല ല്ല മഴ കുറവാാണ്
കുറവാണ് ഏ വെയിലാണ് ഉ ആ ഇവിടക്കുംന്ന്ഞന്നെ ഇപ്പ ഇങ്ങനെ ചാർണണ്ട്
ഇല്ല ഇവിടെ ഒന്ന ഇരുട കൂടെൊക്കെ വന്നീന പക്ഷെ പെയ്തിട്ടില്ല
വഏത് ല്ലേ ഉം
മഴ പെയ്യയാണെങ്കിെയക്കാലും ചായ കൊടി കഴിഞ്ഞു ആ കഴിഞ്ഞു കടിയായിട്ട്ന്ന് പ്രത്യേകിച്ച് ൊന്നുംല്ല അന്ന് കുട്ടിയൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങള് ഞാന് വല്ലാതെ ഇപ്പൊ വേണ്ടാ തോന്നി ചായയൊക്കെ ഉണ്ടാക്കി വെച്ചക്കണ് ഇവർക്കൊക്കെ കൊടുത്തു ഇല്ലല്ലേ ഒന്നാമത് എന്റെ മോള് കുടിക്കൂല എന്റെ വലയ മോള് കുടിക്കൂല ചായ കുടിക്കൂല
ആഹ ഏ ആ അതന്നെ ഞാനിപ്പോ രാവിലെയും കുടിക്കല നിർ ഇപ്പൊ ഒരു മുറുക്കൊക്കെടി ഒന്ന് ഒന്ന് ഫ്രഷാവാൻ വേണ്ടിട്ട് ഒരു മുറുക്കോ രണ്ട് മുറുക്കോ അങ്ങനെക്കെ കുടിക്കൊുള്ളൂ മധുരം ഒഴിവാക്കാൻ വേണ്ടിട്ടേ എനിക്ക് നല്ല വായ ഉണ്ട് പ്പ അത് കൊറക്കാൻ വേണ്ടിട്ട് വ കൊററ ന പ ഒന്ന കൂടെ നമ്മള് കൊറച്ച് എക്സസൈസും കൂടെ ചെയ്താല് വയറ് കൊറീം വിചാരിച്ചിട്ടാ ഇത് വരെ ഞാൻ ചെയ്യും ഇൻക്ക് തോന്നും പ്പം ചെയ്യും അല്ലാത്തപ്പം ചെയ്യൂല അങ്ങനെ
ചെയ്യൂല ആ ആഹ ആഹ ആഹ
പിന്നെ കെട് ക്ക്ണോണ്ട്ള്ളതും ഇരുന്നോണ്ടുള്ളൊക്കെ എക്സൈസ്
ഒ ഒക്കെണ്ട് ഒക്കണ്ട് ഉ അതേമാര്ക്ക് ഇതിന് ഈ വയ റ്‌നൊള്ളൂ തടിണ്ടോ
തടിയുണ്ട് ത്യം എന്നാലും നല്ലതടിയില്ല
ആഹ പാകത്തിന് ഞാനും അങ്ങൻതന്നെ എനിക്കും തന്നെ ചെല നേരത്ത്ൻക്ക് തോന്നും അഅ് ഇൻക്കൊന്നിനും വെയ്യന്നില്ലതൊക്കെട്ടോ പക്ഷെ ഞാൻ ഇതംകുടിക്ക കുടിക്കലൊട്ങ്ങ്യപോത്തിന് ഇപ്പോ ഞാൻ മണ്ട്യാണ്. നല്ല സ്പീഡിൽ അങ്ങട്ടും അങ്ങട്ടും ഇങ്ങട്ടും അതാ ഞാൻ പറഞ്ഞാ നല്ല ആശ്വാസം സംണ്ടാർന്നത്. ഉം അങ്ങനെ അത മ്മക്ക് കേടില്ല നമ്മക്ക് നമ്മളെ ശരീരത്തിനോ കേടില്ല കേടില്ലാത്ത മരുന്നാണ് നമ്മക്ക് ഈ പ്രകൃതീന്നെടുത്ത് ഇടിച്ച് പൊടിച്ചുണ്ടാക്കിയ ക്യാപ്സൂള് രൂപത്തിലാണ് ഗുളികാന്നെല്ലാരും ഗുളിക ഗുളിക അറീയണ പക്ഷെ നമുക്ക് അറിയണോൽക്കൊള്ള അപ്പൊ എന്താണ് നിലതാ അറിയാൻ പറ്റുള്ളൂ
ആഹ് ആഹ്
അങ്ങനെ കൊഴപ്പൊന്നുല്ല
ഉം
ഇമ്മീ തന്നെ ഇമ്മ ഇപ്പോ ഇന്റെ അടുത്ത്ന്ന് വേറൊരാള് അങ്ങനെ ഈ ഉം മറ്റേ വേരിക്കോസ് ഇല്ലേ
ആഹ്
ക്കോസ് ഉണ്ടായിന വേരിക്കോസിനെ ഇപ്പൊ കൊണ്ടുപോയിക്കണ പെ പാച്ചൊട്ടിക്കാനെ അതൊട്ടിച്ചാല് കുറേ നമ്മുടെ ശരീരത്തിന്റെ വിശാംശം ൊക്കെ പോകും പറഞ്ഞാണ്ട് കൊണ്ടോയി ഇപ്പൊന്നുമല്ല പൈസ സെ ആണെന്നള്ളൂ
ആ
ആ എന്തിന് നല്ല
നല്ല പൈസ വരും ആ ഞമ്മൾ താങ്ങാൻ കഴി ല്ല സത്യം പറയാണെങ്കിൽ
ആ ആ അതാണ് നല്ല പൈസണ്ട് അത് നല്ല സാധാ റ്റാണ് നല്ലേ അതും പ്പെ ഓരോന്ന് ഓരോന്ന് നമ്മളിങ്ങനെ കേട്ടാ ഇതൊക്കെ ഇങ്ങനെയാണോ കാട്ട്ണേന്നൊക്കെ കെര്തും ഹ് ഹാ നല്ല സാനങ്ങളാണ് ഒന്നുല്ല ഇപ്പെന്താ പണി ചോർ വെക്ക് ക്കണോഞ്ഞ്
ഏ യചോറൊന്നും വെക്കണ്ട ഞാന് ഹസ്ബന്റ് വന്നപ്പൊന്ന് ചായ വെക്കാ വിചാരിച്ചിട്ടേനി
ആ ഏ ഏ ഇതൊക്കലാ
ആ ഒക്കെ വെച്ചിണ്ടാക്കലാ ഒക്കെയയണ്ട് ഇണ്ടാക്കലാ പിന്നൊരു മണിക്കൊന്നാവൂലാന്ന്
എല്ലാരുപ്പം ഞാനധിക ആൾക്കാർതുപ്പം അതിന്നെ കേട്ട്നെ ഞാൻ ഇവിടെ രണ്ടുനേരാ വെക്കല് അ ഹ് അതൊര് കെദ്യേടാണേ തന്നെ ശരിയാണ് പ്പെ എല്ലാർക്കും മടിയാണല്ലോ ഇപ്പൊ
ഉം
ആ അത് ഞമ്മ മ്മള് ഈ റേഷം പിടീന്നൊക്കെ വാങ്ങണെ അരിണ്ടാവോലോ
ഉം
അത് അത് വെക്കുമ്പോ പിന്നെ അത് ഒരു രാവിലെ വെക്ക്ണല്ലേ കുറച്ച് നേരത്തെവെക്കും ഉമ്പൊക്കെ എടേലാവോന്നില്യേ കര്ധ്യൊണ്ട് ന്റെ ഹസ്ബ ആന്റ ഒക്കെ പത്ത് പയിനൊന്നണിയാവും
ആഹ് അങ്ങനൊന്നാവുമ്പോ പറ്റൂല
പറ്റൂലാ
അല്ലങ്കിൽപിന്നെ ങ്ങക്ക് അന്തിക്ക് പിന്നെ ചോറെന്നേ ണ്ടാക്ക ക്കെ ചപ്പാത്തിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും
ആ ആ അങ്ങനെണ്ടാക്കി ആ ഞങ്ങളും ചപ്പാത്തി ചപ്പാത്തി ഇന്നോട് എപ്പളും പറിം ചപ്പാത്തി ഇണ്ടാക്കി തരോ ക്കി തെരോയ്ച്ചും ഇക്കതൊരു മടിയാണ് ഹ് ഹ് സ് അയിക്കൊരു കറി അയിക്കൊരു കൂട്ടാന് പറിഞ്ഞാണ്ട് ആ അയിക്കൊരു കറി അയി ര്തും അല്ലെങ്കിൽ നല്ല കറിയൊക്കെ വേണംപിന്നെ ഇറച്ചി ഏ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഓക്കെ
ആ ആ
ഇത്പ്പോ അത് ഒറ്റക്കായിട്ട് ഒരാൾക്ക് ഒറ്റക്കായിട്ട് ഇണ്ടാക്ക്‌ണക്കെ അല്ലെങ്കി എല്ലാരും കഴിക്കണം
ആ
ഒരാക്ക്‌ ഒറ്റക്ങ്ങനെ ഇണ്ടാക്കണം അതൊരു കെതിയെടാ
ഉ ഇവിടെ എല്ലാർക്കും ഉണ്ടാക്കി ഉണ്ടാക്കയാണെങ്കിൽ എല്ലാർക്കും ഉണ്ട
ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ അങ്ങനെ എല്ലാരും കൈക്കണ്ടാവോ ഇത് ഒരാൾക്ക് ചോറ് വേണം മറ്റേ ഒരാക്ക് ചപ്പാത്തി ആണ് അങ്ങനെയൊക്കെ ആകുമ്പോ കെതിയെടല്ലേ
ഉം ഉം
പിന്നെ
പിന്നെന്താ
കൊടുത്തോ ന്നിട്ട്
ഇല്ലാ കൊടുക്ക്‌ന്നൊള്ളു
ഉം കുട്ട്യേള് ഒക്കെ കളിക്കാ പോയി ഇനി എപ്പളാ
ആഹ ആ അപ്പന്നെ വരുല്ലോ രണ്ടാള് പോവുല പെൺ കുട്ട്യേള് രണ്ടാളും പോകുല ആൺകുട്ട്യേളെ പോവൊള്ളൂ ഉം ഉം
മഴ ഇന്നുണ്ടായിട്ടന്നല്ല
ഇല്ല ഇന്ന് അങ്ങനെ പെയ്തിട്ടില്ല മഴ
എല്ലോട്ത്തു കൂടി അങ്ങനെ തന്നെയാണ് ഇപ്പങ്ങനെ ഇവിടെ ഇങ്ങനെ ചാർന്നുണ്ട്
ആഹ പിന്നെ അ
പിന്നെ എന്താസ്ബൻെ എന്താ പണി എന്താ
അത് പിന്നെ ഇങ്ങനെ വയറിങ്ങി
വയറ ങ്ങണ്ടോ ആ ശരി എന്തിന് ടേപ്പിങ്ണ് ടേപ്പിങ് ആണ് അറിയ കേക്കണില്ലേ ഹലോ കേക്കണില്ല ആഹ ടേപ്പിങ് ആണ് അറെ
ആ ആഹ അങ്ങന തീച്ചൊന്നുംല്ലല്ലോ ഉ ശരി എന്നാലേ ശരി എന്നാ എ